ഹലൊ അലോ ആ കേക്ക്ണ്ട് ഏക്ക്ണ്ട് ഹലോ ഹലോ ങ്ങക്ക് കേക്ക്ണില്ലേ ആ ആ നല്ലർത്താനം എന്താവ്ട്തെ വർത്താനം
എന്താ സുഖം
ഉം ഫുഡ്കഴിച്ചോ
ഇല്ല രാത്രികത്തെ കഴ്ച്ച്ട്ടില്ല ഇപ്പോ ചായ ഒക്കെ കുട്ച്ച് ഇങ്ങനെ ഇരിക്ക
ആ എന്താ കടി
കടി പപ്സ് കൊണ്ടാേരും ബ്രൂ കോഫി ഇവ്ടെണ്ടാക്കി
ആ
എന്താ ആ രാത്രിന്ന് പൊർത്ത്ന്ന് ഫുഡ് കൊണ്ട് രാണ്
ഏ
മന്തി ഷവായി ആയിട്ടും ഞാറ ഉച്ചക്കക്കൊന്നും ഉണ്ടാക്കിട്ടില്ല അപ്പോ
ഞായറാഴ്ച ഫുൾ
അല്ല പോ ഞായറാഴ്ച ചല്ല എ ഇവർക്ക് മക്കള് ഇങ്ങനെ പറയുണ് അപ്പ പോയിക്കൊണ്ടരും അങ്ങനെ പോയി കഴിക്കും
ആ ശരി മ മക്കളെത്ര ആളാ ഇവിടെ സാധാ ചോർ ആ സാധാ ചോറെന്നെ മ് മ്
ആ ആ പുറത്തേക്ക് പോവലുണ്ടേ പിന്നെ ചെറിയൊരു മഴക്കോ ആയതൊണ്ട് ഞാൻ കൊണ്ടാര പറഞ്ഞാണ്ടേ
മ് എല്ലാ ലീവിലും പൂവോ
എല്ലാ ലീവ് എല്ലാ ലീവിനൊന്നും അങ്ങനെ പോവൂല പിന്നെ എപ്പളയിലൊക്കെ കുട്ടികള് ഇങ്ങനെ പറയുമ്പോ
ഹസ്ബൻഡ് നാട്ടിൽ ഇല്ലേ
ആ ഇണ്ട് ഇവിടെണ്ട് ഇന്നെല്ലാര്ക്കും ഒഴിഞ്ഞുവന്നു അങ്ങനെ ലീവ് കിട്ടി അപ്പ ലീവ് ആക്കി ഇപ്പ ഇല്ല അപ്പ ഇന്ന് എല്ലാരും പാടേ ഒത്തൊന്ന് കിട്ടിതല്ലേ പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഇന്ന് എന്താ ഒ
ആ വെറും ചോറും ഉം പച്ചക്കറിയും മീൻ പൊരി ച്ചതുണ്ട് ഉം ഉം അയില
ആ
ഉം മക്കള് ആ ഇവിടണ്ട് മക്കള് മൂന്നാളാ ഒരു മോനും രണ്ട് പെണ്ണും ഉം ഉം നിങ്ങക്കോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ